ആഹ് ഹലോ എന്തപരിപാടി? ആഹ് കേക്ക്ന്ന്ണ്ട്
ഏഹ് എന്തെക്കെ വിശേഷം
നല്ല വിശേഷം അവ്ടെ
നല്ലതന്നെ മഴയാണ്. മഴതാ പെയ്ത്ങ്ങോണ്ട്ക്ക്ണ്
ഓ... ഇവിടേംനല്ല മഴേ പണ്യാളൊക്കൊര്ങ്ങി ഇനി നേരത്തെ തൊടങ്ങണം ഇപ്പില്ല്യാ കൊറച്ച് കഴിഞ്ഞിട്ടേ ഉളളു
ഛെ
അല്ലല്ല ല്ല രണ്ട് നേരം വെപ്പാ നേരത്തെ വെക്കും കാലത്ത് കാലത്ത് നേരത്തെ വെക്കും ഇവർക്ക് ചോറൊക്കെകൊണ്ടോണ കാരണം
ആർക്ക് ഭർത്താവിനോ ഏഹ് ഏഹ് മക്കളോ?
ഒരാളെ ഉള്ളൂ അതംഗൻവാടി പോയി
ഏഹ് ചെറിയൊട്ട്യാ അഹ് ശെരി ട്ടെന്താണ്ടാക്കിയേ ഉച്ചക്കക്ക്
ഒച്ചക്ക് ചോറും പച്ചക്കറിയെന്നെ
ഏഹ് അപ്പൊ പിന്ന വൈകുന്നേരം വേറെം ണ്ടാക്കണലേ ഗ്യാസിലല്ലേ ണ്ടാക്കാ
ആഹ് ചോറ്മാത്രഅടുപ്പത്ത് വെക്കുള്ളു ബാക്കിയൊക്കെ ഗ്യാസിലെന്നെ
ഏഹ്
ഉം
അയ്ശരി
ഗ്യാസിലനിപ്പൊ വെല കൂടിയൊണ്ട്
എന്ത് അല്ലാതെപയോഗിച്ചുലല്ലേ ഉം സോളാറൊക്കെ ഉണ്ടെങ്കിൽ പറ്റും ഇൻഡക്ഷൻ കുക്കറൊക്കെ വാങ്ങിയാല്
ആഹ്
ഞങ്ങളെ തറവാട്ടിലൊക്കെ അതാണ് ഇഷ്ടംപോലെ കത്തിച്ചാ
അതെ
സോളാറക്കാൻ പൈസണം ആദ്യം
ഇവിടെന്നെ ഗ്യാസ്ണ്ടെങ്കിൽ അടുപ്പില് തീ ഉണ്ടെങ്കി അടുപ്പിൽ വെച്ചാൽ മതി അറിയും
അമ്മായിമ്മണ്ടോ ആഹ് ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെ ഓ ഞാനൊക്കെ ഒ നീന്നീനെന്ന്
ആഹ് അപ്പൊ നമ്മുക്ക് ഇത്തിരി പാട ഈ മഴങ്ങുടെ ആവുമ്പോ
ഉം ഗ്യാസ് തൊടാന് ആക്കൂലേ ഇപ്പം ഏതായാലും വെറക് പറ്റേ കഴിഞ്ഞിക്കണ അപ്പൊ സോളാർ വെച്ചതൊണ്ട് പിന്നെ ഓല്ക്ക്
ആഹ് കൊഴപ്പല്ല
എന്നാലും നിയന്ത്രണ എത്ര വണെങ്കും ഇടുക്ക സോളാറായൊണ്ട്
അഹ് കൊറച്ചു പാടന്നെ നിക്കാ
ഏഹ്
കൊറച്ച് പാടന്നെ നിക്കാൻ
ആഹ് അതന്നെ മൂത്തച്ചില്ല അപ്പൊ
ഇല്ല്യല്ല ഇല്ല അത് തായിട്ടില്ല
ഉം
അതൊക്കെ കല്യാണം വേണ്ട അവട്ട് അടിച്ച് പൊളിച്ച് നടക്കുക കെട്ടിയവരോ വെട്ട്
അയ്ശരി ഉം അതാണ് ഇപ്പഴത്തെ മക്കളൊക്കെ കല്യാണം കഴിച്ചാത്ത് കെട്ടേ അമ്മക്കോ വാണ്ടിയില്ലാ തോന്നണില്ലേ
അതൊക്കെ ഉണ്ട് മര്യാദക്ക് പഠിച്ച
മാപ്പിള്ളോളം കുട്ടികളോട് ഈറ ഇറണ്ടായിട്ടില്ല പക്ഷെ നമുക്ക് ജീവിതത്തില് ഇങ്ങനെ ഓരോ ബുദ്ധിമുട്ടേ നമുക്ക് തോന്നും വേണ്ടിയില്ല
അതെ വേണ്ടയില്ലേ
ഉം
മര്യാദയ്ക്ക് പഠിച്ച് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് വച്ച് വല്ല എന്റെ അടുക്കള പണി
അതെ എന്താ പഠിച്ചത്
ഞാൻ ബികോമ പഠിച്ചെ
ആഹ് ഞാനാ തന്നെയാ പഠിച്ചത്
ആഹ്
ബി കോമും ടാലിയും
താലീ എല്ലാം കഴിഞ്ഞു അപ്പൊ വീട്ടിലിരിക്കല്ലേ വിചാരിച്ചിട്ട് മറ്റേ ഹോസ്പിറ്റല് അഡ്മിനിസ്ട്രേഷൻ ചെയ്തു ആത് എടുത്തു വെച്ച്
അക്ക പെട്ടിയിലെച്ചുലെ എടുത്തിട്ട്
അപ്പ റസ്റ്റ് പറഞ്ഞു പറഗ്നൻ്റാണയി അപ്പൊ റസ്റ്റ് പറഞ്ഞു പിന്നെയും പോവാൻ പറ്റാതെയായി
ഇപ്പ എത്ര മാസം ആയിഞ്ഞട്ട്
എന്നാല്
ഏ അത് ഞാൻ പറിയ നമ്മള് പെണ്ണുങ്ങള് പഠിച്ചാലും നമ്മക്ക് എന്താ പറയാല് കല്യാണം കഴിച്ചിട്ട് അറിം കല്യാണം കഴിച്ച്പൊത്തിന് ഒരു കുട്ടിയാവും ആ കു കു വലുതാട്ട പറിമ്പോത്തേ രണ്ടാമത്തെ ഉണ്ടാവും ആ അത്കജുബൊത്തിന് മൂന്നാമത്തെ ഉണ്ടാവും ഒക്ക കജ്ജ്മ്പോത്തിന് നമ്മള് പ്രായാവും ചെയ്യും
ഇപ്പമ്മക്ക് ക്വാളിഫിക്കേഷൻ ഏജ് കൂടില്ലേ. എത്ര കോളിഫിക്കേഷൻണ്ടായിട്ടന്താ കാര്യം.
ഏജ് കൂടിവരല്ലേ കൊറയല്ലല്ലോ അപ്പൊത്ത്ന് നമുക്ക് പ്രായായി. ഞമ്മള ജീവിതം ഇങ്ങനെ തീരും. പിന്നെന്താടോ എല്ലാ അതും മോന് അമുക്ക് വാങ്ങിതരാ നമുക്കിടക്ക് നമ്മള കയ്യില് നമ്മള പൈസ. തെരൊക്കെണെങ്കിൽ മ്മക്ക് ഹാപ്പി ആയിട്ട് അങ്ങന പോക നമ്മക്ക് ഇഷ്ടപ്പെട്ട് നമ്മക്കിപ്പെന്താ. നമ്മക്ക് കൊറച്ച് ഡ്രസ്സ്‌ട്ക്കണം കൊറച്ച് എവിടേലൊന്ന് പോണം എന്തേലും ഭക്ഷണം കഴിക്കണം അത്രല്ലേമ്മക്കൊള്ളൂ.
അതാ അയിന്നാണ്പ്പ നമ്മള്.
അല്ലാതപ്പ ഭാരങ്ങളൊന്നുല്ലല്ലോ എന്ത്
വല്യ ബുദ്ധിമുട്ടൊന്നുല്ലെങ്കിലും പോയാ എന്തേലൊക്കാവും
ഉം ങ്ങക്ക് വീട് വച്ചിട്ടുണ്ടാവൂലല്ലേ സ്ഥലംണ്ടോ.
ഇല്യാ വീട് കേയറണണ്ട് ഞങ്ങക്ക് അപ്പറത്ത്.
ഏഹ്
മ്മ് ഇപ്പബടെ എല്ലാരും കൂടീട്ടാ.
ഏഹ് അപ്പല്ലാരുഞ്ഞ് അങ്ങ്ട്ടും പോരുലേ
അതറിയില്ല്യ ഞ അപ്പ ഞങ്ങക്കന്നൊക്കെ പറയ്ണ്ട്.
അപ്പ ഇങ്ങക്കെന്നെ അറീലേ ആര്ക്കാന്ന് അത് സെരി എല്ലാരും കൂടിട്ടാ ഇണ്ടാക്ക്ണേ?
അല്ലല്ല അതല്ല ഉം ഇത് തറവാടാണ് തോന്നുന്നേ അച്ഛന്റെ അച്ഛമ്മടെ പേരില.
ഏഹ് അത് ശരി.
ഭാഗം വെപ്പ് കഴിയാത്ത കാരണം.
ആഹ് ആഹ് ഞാൻ സംസാരം കേട്ടിട്ട് സത്യത്തില് ഇജ്ജ് ഞങ്ങളെ ഇതാണ്ര്തീക്ക്ണ് ട്ടോ ഇവടത് പറയാം പാടില്ല ആഹ്
ആഹ്
മ്മ് മ്മ് മ്മ് ഇന്നട്ട് വേറെ എന്തൊക്കെ എന്താ രാവിലെ ഇണ്ടാക്കിയത് ചായിം കടിയൊക്കെന്താ?
ആഹ് രാവിലെ ഇഡലിയൊക്കെ ഇണ്ടാക്കി ഇഡലി സാമ്പാറൊക്കെ കുട്ടി ഇക്ക് ചായക്ക് കടി വേണം.
എത്രേ കുട്ടി എത്ര മൂന്നരവയസ്സോ മൂന്നോ ആഹ്
ഉം അവന് ചോറൊന്നും അങ്ങനെ ഇഷ്ടല്ല പിന്നെ ചായക്ക് അവന് ഇഷ്ടപ്പെട്ടത്ണ്ടെങ്കി മാത്രേ കഴിക്കോള്ളൂ. ആഹ് അങ്ങനക്കെ കഴിക്കാൻ കൊറച്ച് പിന്നില ആഹ് രണ്ടാൾണ്ട്.
കല്യാണം കെയ്ഞ്ഞ്ക്കുലേ.
ഒരാള് ടെ കഴിഞ്ഞു ഒരാളിവിടെണ്ട്.
ഏഹ് പഠിക്ക?
അല്ല ജോലിക്ക് പോവണ്ട്.
ഏഹ്
ഉം.
കല്യാണായിറ്റ്ണ്ടാവൂലലേ.
ഇ വേണ്ടന്ന്.
ഏഹ് അത് ശരി ഒക്കെ വാണ്ടാത്തോല അത് സെരി നമ്മക്കന്നൊളളു അന്തം വെക്കാത്തേ ഉം അയ്കൊഴപ്പല്ല കൊറച്ച കഴിഞ്ഞാ ആക്ക ക വാണ്ടി വരും ഇപ്പേ ഞമ്മക്കാ ആഹ് ഇപ്പ ഞമക്ക് ചോര തളപ്പുണ്ടാവുമ്പോ മാണ്ടാന്നൊക്കെ തോന്നും.
ആഹ്
ഉ പിന്നെ നമ്മക്ക് നമ്മളെ മക്കളും ഒക്ക ഇല്ലെങ്കിലേ
ആഹ്
കുളിക്കെ കയിഞ്ഞോ ന്നട്ട്
ഓ അഒക്കെ കയിഞ്ഞു അഒക്കെ നേരത്തെ കഴിഞ്ഞു.
ഏഹ്
കാലത്തെ കലാപരിപാടികളൊക്കെ വേഗം കഴിയും.
പോഴ എന്തേലും ണ്ടോ എടുത്ത് കൊളോ പൊഴേ ഏഹ്
കൊളം പാടക്കെ ഉണ്ട്
ഏ
ഉം
ഇൻക്ക് ഇഷ്ടാണ് അങ്ങനെ തിരുമ്പാനും കുളിച്ചാനൊക്കെ പോണത്
ആഹ് തോട്ണ്ട്
പക്ഷേ മഴ ആയതോണ്ട് പേടിയാണ് എപ് - എപ്പളാ ആ വെള്ളം വരാന്ന് പറയാൻ പറ്റൂലല്ലോ?
മഴ ആയതോണ്ട് പിന്നെ എന്റെ വീടിന്റെടുത്ത് പൊഴണ്ട് ഞങ്ങള് പോയെ
ഏ
അപ്പൊ നല്ലരസായിരുന്നു
അയ്ശരി ഏ അവിടെ ആരൊക്കെ ഉള്ളെ?
അവിടെ അമ്മയും രണ്ടേട്ടന്മാരും ഒരാളുടെ കല്യാണം കഴിഞ്ഞു
ഏ മറ്റ കുട്ടിയാ പെൺകുട്ടി
ആഹ്
ഇയ്ഒറ്റകുട്ടി ഒയിച്ചാ പെൺ ട്ടി ഏ ഞങ്ങൾ അഞ്ചാളാ അഞ്ച്പൺകുട്ടി കുട്ട്യാളിൽഞാൻ രണ്ടാമത്തെ
ഉം അപ്പ ഒരു ചേച്ചി അനിയത്തിക്കെങ്ങനെ വാങ്ങും അത് വർത്താനം പറയുണ്ടാവല്ലോ കമ്പനിക്ക്
ആയന പണിഒരുങ്ങൂല ഒരാൾ വിളിച്ചി ഇങ്ങനെ നിക്കുമ്പോ അടുത്ത ആള് ഇങ്ങനെ വിളിച്ചും അതാണ്
നമ്മക്ക് അങ്ങനെ പറയാനൊക്കെ ആരങ്കിലുംലൊക്കെ വേണം
ആഹ് രസാണ് ഉണ്ടായാലൊക്കെ? ഓല് കൊരുകൂട്ടല്ലേ?
ഉം
മക്കക്ക് ആയാലും
എന്താ മക്കളൊക്കെ എന്താ ചെയ്യണ വല്യ പിള്ളേരാ
ഒരാള് മൂന്നാം ക്ലാസ്സില് ഒന്ന് ഏഴില്
ഇ
ഓലൊക്കെ പോയി മാപ്പിളപ്പ വന്ന് പള്ളിക്കോകൻ വന്ന് ചോറ്യച്ച്ഓല്‌പോയി ഞാനിപ്പ തൊടക്ക്‌ണൊള്ളു. അടിച്ച്‌ ഓരി ഇപ്പൊ തൊടക്കാണ് ഇഞ്ഞി കുളിച്ചണം മഴേണ്
മഴയതോണ്ട് പണിയെടുക്കാനൊക്കെ മടിയൊക്കെ തന്നെയാണ്
അതെയ് ഇബലെ കൊണ്ടാക്കലും കൊണ്ടര്ലും അതാണൊര് പണി സ്കൂൾക്ക് കൊണ്ടാക്കാ കൊണ്ടരാ രണ്ടാളും രണ്ടോട്ത്തായോണ്ട്
ആഹ് ആഹ് ഒരാള് പോയി വെരും രണ്ടും രണ്ട് സമയത്താവുംല്ലെ
രണ്ടാളും രണ്ട് വൈക്കാണ് ഒരാള് അങ്ങട്ടാണെങ്കി ഒരാള് ഇങ്ങട്ടാണ്.
ആഹ്
രണ്ടാളീം കൊണ്ടാക്കി കൊട്ക്കണം. ന്നാ വണ്ടിക്ക് പോകാല്ല ദൂരല്ലേനും ന്നാ നടക്കാനുല്ല അങ്ങനേണ് അപ്പ സ്കൂട്ടിമ്മെ ആക്കി കൊടുക്കും.
മ് പിന്നെന്താ ഏ
പഠിപ്പെന്താ ഗവൺമെന്റ് സ്കൂളല്ലേ കൊഴപ്പൊന്നുല്ല.
ഉം ഗവൺമെന്റിലാ?
മ് ഗവൺമെൻ്റിലാ
അതന്നെ നല്ലത് ഇപ്പ പ്രൈവറ്റിലൊക്കെ എന്താ ഫീസ്
അല്ല ന്നാലും ഞമ്മക്ക് കയ്യുന്ന്ണ്ടങ്കിലെയ് ചേർത്യാലൊക്കെ നല്ലതാ കുട്ട്യാക്ക് പഠിച്ച് കിട്ട്യാലൊക്കെ
ശ്രദ്ധിക്ക്ണൊക്കെണ്ട്ട്ടൊ നല്ലോണം ആദ്യത്തെ പോലെന്നുല്ല
മ് മ് ഇവടെ അട്ത്ത് ഗവൺമെന്റ് സ് സ്കൂളൊക്കെണ്ട്. അട്ത്ത വർഷം നിപ്പോ ചേർത്തണം
ആഹ് പിന്നെർഞ്ഞാ പഠിച്ച്ണോല് എവെടേണേലും പഠിച്ചും പ്പീടീച്ചർമാരെ കുട്ട്യാളായാലും പഠിച്ച്ണത് ഈ ഗവൺമെന്റ് സ്കൂളിൽ തന്നേണല്ലൊ? ഉം..
അതും നമ്മള് കൊറേ ഫീസ് കൊടുത്താലും ഇവര് പഠിച്ചാലല്ലേ ള്ളൂ
ആഹ് അതാണ് ഫീസും വണ്ടി ചാർജും പിന്നെ യൂണിഫോമ്, ബുക്ക്, എക്സാം ഫീ
അവട്ന്നന്നെ ബുക്ക് വാങ്ങണം ഇവടെ അട്ത്ത് ഒര് പ്രൈവറ്റ് സ്കൂളിലാക്കണന്ന് വിചാരിക്ക്ണ്ട് ഒര് നാല് വരെങ്കിലും
അല്ല ഞമ്മക്ക് പൈസണ്ടെങ്കിൽ ആക്കാണെങ്കി നല്ലതെന്നെ കുട്ട്യാക്ക് നല്ലോം പഠി ച്ച്താലൊക്കെ എന്തായാലും അതെ ഒന്ന് തിര്ഞ് കിട്ടോളം
അവടെന്നെ ഞാനും പഠിച്ചെ അപ്പൊ അവിടെക്കൊണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹൊക്കെണ്ട്
ഏ അപ്പൊങ്ങളെ അട്ത്താണോ വീട്
ആഹ് ഞങ്ങള് കൊർച്ചാ അത്ര ദൂരന്നൂല്ല ഞങ്ങളൊര് പഞ്ചായത്തിലാ രണ്ട് വാർഡാന്ന് മാത്രള്ളൂ
അത് ശെരി ആഹ് പ്രേമിച്ചെട്ട്യേതാക്കാരല്ലേ ആഹ് ആഹ്
മ്
വെർതെല്ലജ്ജ് പെട്ട്ക്കണയത്
അതെ
അത് ആ ഒര് പ്രായത്തിലമ്മക്ക് തോന്നും കല്യാണം മതി അതാണ് ഉസാറ് ന്നൊക്കെ പിന്നെ അനക്ക് വാണ്ടീന്നിലാന്ന് തോന്നും
പിന്നെ വേണ്ടീന്നില
ജീവിച്ച് തൊടങ്ങുമ്പളാണ്
എന്നാലും ഇപ്പതന്നെ വേണംന്നൊന്നുണ്ടായ്ര്ന്നില്ല മെല്ലെ നടന്നു അപ്പക്കും വീട്ട് കാരങ്ങട്
ആഹ് ആഹ് അയ് ശെരി ആഹ എത്ര ദിവസയി കല്യാണം കഴിഞ്ഞിട്ട്
അഞ്ചു വർഷമായി
ഏ കല്യാണം കഴിട്ടാ പഠിച്ചത് അതോ
അല്ലല്ല ഡിഗ്രിയ ഒക്കെ കഴിഞ്ഞിട്ട് തന്നെ കല്ല്യാണം കഴിച്ചത് ഡിഗ്രി ടാലി ഒക്കെ ചെയ്തു അതൊക്കെ കഴിഞ്ഞ് ഞാനൊരു ചെറിയ ജോലിക്ക് തുടങ്ങിയിണ്ടായി ആ ആ സമയത്താണ് ആ കൊറോണ ടൈമില കല്യാണ കഴിഞ്ഞത്
ഏഹ
അതിപ്പോ അങ്ങനെ ജോലി പോം ചെയ്തു എന്താണ്
സമയ ഇക്കടി ലേരാ
അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല ആ അപ്പം ശരി